തെ
ആഹ്, കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഏഹ് ഞാൻ പറയുന്ന കേക്കുന്നൊണ്ടോ? ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹ് നല്ല വിശേഷം.
ആന്നോ ഏഹ് മഴയൊക്കെ ഉണ്ടാര്ന്നോ?
ഇന്ന് മഴ കൊറവാര്ന്ന്.
ആര്ന്നോ, ഏഹ് പിന്നെ ഇന്ന് എന്തൊക്കെയാ ചെയ്തെ ഇന്ന്
ഇന്ന് ഏഹ് കടേല് പോണാര്ന്ന് സാധനമൊക്കെ വേടിയ്ക്കാൻ പോണവാര്ന്ന്. അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് രണ്ട്രയായി വന്നപ്പോ
ഉച്ചക്കാന്നോ എറങ്ങേ
ഉച്ചക്ക് എറങ്ങി പന്ത്രണ്ട് മണിക്ക് എറങ്ങി രണ്ടരയൊക്കെ ആയപ്പഴ്ത്തേക്ക് വന്ന്
വന്നോ ആഹ് സാധനങ്ങളൊക്ക വാങ്ങിച്ചോ
സാധനങ്ങളൊക്ക വാങ്ങിച്ച് അപ്പോ അതൊണ്ട് രാവിലെ മീനൊന്നും വെച്ചില്ലാരുന്നു അപ്പൊ ചക്ക വെച്ചിട്ട് പോയി ഒന്നര അങ്ങനെ ഉച്ചക്ക് വന്നിട്ട് ഞങ്ങള് ചക്കയും കഞ്ഞിയും കഴിച്ച്
ആന്നോ കഞ്ഞിയായിട്ട് കുടിച്ചോ
ഉവ്വ് കഞ്ഞിയായിട്ട് കുടിച്ച് മീനൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ വൈകി ട്ട് കൊഞ്ച്ണ്ടാരുന്നു കൊഞ്ച് വൈകിട്ട് കറി വെച്ച്
ആന്നോ അന്നേരം അത്താഴം കഴിക്കാൻ എന്തൊക്കെ ന്നരം കറികളുള്ളേ
ത്താഴം കഴിക്കാൻ ചക്കയുണ്ട് പുളിശ്ശേരി ഉണ്ട് കൊഞ്ചുണ്ട്
ഈ ചക്ക എങ്ങനാ വെച്ചത് എന്തോ ചെയ്തെന്ന് ചക്ക
ചക്കാ അത് അരിഞ്ഞ് ഇന്നലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന്
ആന്നോ
കാരണം മോക്ക് രാവിലെ പോണോരുന്നു അപ്പോ അവക്കൂടെ കൊടുത്തു വിടാന്ന് വെച്ചിട്ട് രാവിലെ അതെടുത്ത് ആഹ് ആരപ്പല്ലേ ചക്ക ആവി കേറ്റിട്ട് ആ നല്ലോണം വെള്ളം പറ്റുമ്പോ അരപ്പ് തേങ്ങയും ജീരകും വെളുത്തുള്ളിം കുരുമുളകും കൂടെ അരച്ച് ചതച്ച് അതിനകത്ത്ട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ച് പിന്നിം ആവിയേറ്റിട്ട് നല്ലോണം എളക്കിട്ക്കും
ആന്നോ എഹ് പിന്നെ ഇത് കൂട്ടി എളക്കണോ എല്ലാം കൂടി ചേർ
കൂട്ടി എളക്കണം എല്ലാം കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം
ആഹ് ഹാ ആ ന്ന് ട്ട് പിന്നെ എന്തു ചെയ്യുന്നേ അതും കഴിക്കത്തേ ഒള്ളൂ അങ്ങനെ
അത് കഴിക്കത്തേയുള്ളൂ മീ ഉച്ചക്ക് ചോറിന്റെ കൂടെ മീൻ കറിയും കൂടെ ഉണ്ടെങ്കി ചോറും ചക്കയും മീൻകറി എല്ലാം നല്ലതാ
ആഹ് ആ കൊഞ്ച് കൊഞ്ച് എങ്ങനം ചെയ്തെ എന്ത്
കൊഞ്ച് ഞ്ച് കൊഞ്ചിന്ന് പിന്നെ കൊഞ്ച് ഇന്നലെ വാങ്ങിച്ചതാ അത്‌ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചിര്ന്ന് ഇന്ന് അങ്ങൾ തേങ്ങ തേങ്ങയും ആ തേങ്ങ്യക്കത്ത് എല്ലായിട്ട് ജീരകം കട്ക് വെളുത്തുള്ളി ചൊമന്നുള്ളി എല്ലാം ഇട്ട് തേങ്ങ വർത്തെടുക്കും കൊറേ നേരം ഇങ്ങനെ വറു ത്ത് അത് നല്ലൊരു ഒരു ഗോൾഡൻ നെറവാവുമ്പോ അത് ഫ്രിഡ്ജ് ഓഫാക്കീട്ട് ഫ്രിഡ്ജല്ല ഗ്യാസ് ഓഫാക്കീട്ട്
ആഹ്
അപിന്നെ അതിനകത്ത് മൊളക് പൊടിം മല്ലിപ്പൊടീം മഞ്ഞപ്പൊടിം കൂടി ഇട്ട് അതും കൂടി ഇങ്ങനെ ചൂടാക്കി ആ അത് അരച്ച് വെക്കും മിക്സിക്കകത്ത് വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ട് ഓ കൊഞ്ചിനകത്ത് കേക്കുന്നോ
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന് പറഞ്ഞോ
കൊഞ്ചിനകത്ത് പിന്നെ ഏഹ് ചൊമന്നുള്ളിം വെളുത്തുള്ളിം എല്ലാം കൂടെ വെളിച്ചെണ്ണേക്കത്ത് വാട്ടും ചട്ടിക്കലം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോ ഉള്ളിയെല്ലാം കൂ ഇട്ട് നല്ലോണം വാട്ടി തക്കാളിയും കിഴങ്ങും നല്ലോണം വാടും മ്പോ ഈ കൊഞ്ചും കൂടെ ഇട്ടിട്ട് നല്ലോണം വെ ന്ത് വാടണം നമ്മൾ ഇങ്ങന ഇള ക്കുമ്പോ ഇങ്ങനെ കലത്തിന്ന് എളവി വരുന്ന ഒരു പരിവം ആവണം
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് ഇത് വാട്ടി ഏഹ് നല്ലോണം വാടി കഴുമ്പോം കൊഞ്ചും കൂടെ തട്ടിയിട്ടിട്ട് കൊഞ്ചും വാട്ടും.
ആഹാ ഈ നമ്മള് ഈ വാട്ടി വെച്ചന്റെ കൂടിട്ട് വാട്ടും
കൂടിട്ട് വാട്ടും
ആഹ്
കൂടിട്ട് നല്ലോണ്ണം വാട്ടിയിട്ട് ഏഹ് ഇത് നല്ലോണ്ണം എല്ലാം കൂടെ വെള്ളം പ റ്റുമ്പോ ഈ അരപ്പ് ഒഴിക്കും അരപ്പ് ഒഴിച്ച് ആഹ് ചെറിയ തീയിലിട്ട് കുറേ നേരം വേവിച്ച് പറ്റിച്ചെടുക്കണം
പറ്റിച്ചെടുക്കണം അന്നേരം ഒരു നല്ല രുചിയാന്നോ കഴിക്കാൻ
നല്ല രുചിയാണ് കഴിക്കാൻ ഇച്ചിരി ജോലിയാ ഈ തേങ്ങയൊക്കെ വറക്കുക എന്നൊക്കെ പറയുമ്പം കുറെ സമയം എടുക്കും സമയെടുത്ത് ആഹ് കരി തേങ്ങ വറക്കുന്ന ഭയങ്കര ജോലിയാത് ചെറിയ തീയിലിട്ട് എളക്കി എളക്കി എളക്കി നമ്മുടെ കൈ കെഴക്കും
കൊഞ്ച് ഇങ്ങനെ വറത്തെരക്കാതെ പച്ചക്കും അരച്ച് വെക്കാൻ പ
അങ്ങനെ വെക്കാൻ പറ്റും കൊഞ്ച് അങ്ങനെ വൃത്തിയാക്കിട്ട് അതിനക അത് മാങ്ങയും മുരിങ്ങിക്കയും കൊഞ്ചുടെ വേവിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ട് ഒരു മുറി തേങ്ങയും അതിനകത്ത് മുളക്പൊടി മല്ലിപ്പൊടി ചുമന്നുള്ളി ഉലുവാ പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അരച്ച് ഈ കൊഞ്ചു മാങ്ങയും കൂടെ വെന്ത് അതിൻ്റെ വെള്ളം പറ്റുമ്പോൾ ഈ അരപ്പിട്ട് ഇളക്കിയെടുത്തിട്ട് ഇളക്കി നല്ലവണ്ണം തിളച്ചിട്ട് കടു താളിച്ച് ഒഴിക്കാൻ പറ്റും അത് നല്ലതാ
ഏഹ് ഇത്രയും ജോലിപ്പാടില്ലല്ലേ
ഇത്രയും ആഹ് ഇത്രയും ജോലിയില്ല ഞാൻ ഇന്ന് പകുതി കൊഞ്ചേ എടുത്തുള്ളു ബാക്കി പകുതി നാളെ ഇങ്ങനെ ചെയ്യാം എന്ന് കരുതി വെച്ചേക്കുവാ പച്ചക്കരച്ച് വെക്കാന്നുള്ള രീതിക്ക്
അന്നേരം അതിന് വേണ്ടുന്ന ബാക്കി മാങ്ങയും മുരിങ്ങക്കയും ഒക്കെ ഉണ്ടോ
മാങ്ങ മുരിങ്ങക്ക ഇല്ല മാങ്ങയുണ്ട്.
ആണോ മുരിങ്ങക്കാ മുരിങ്ങക്കേടെ സമയാന്നോ ഇപ്പം.
മുരിങ്ങക്കയുടെ സമയല്ല ഇപ്പം ഇപ്പ സീസൺ അല്ല എന്നാലും പച്ചക്കറിക്കാര് റോഡി കൂടെ കൊണ്ടുപോകുവല്ലോ
ആഹ് ആഹ് അത് നാടൻ സാധനങ്ങളൊക്കെ ആയിരിക്കോ കൊണ്ടു പോന്നേ?
നാടൻ സാനങ്ങളൊന്നും അല്ല പാണ്ടി സാധനങ്ങളൊക്കെ കൊണ്ട് പോകുന്നത് അവര് നാടൻ ന്നൊക്കെ പറയും ഇപ്പൊ നാടൻ മുരിങ്ങക്കയൊന്നും കിട്ടത്തില്ല
ആണോ ഈ വയനാട് പാലക്കാട് അവിടന്നൊക്കെ കൊണ്ടുവരുന്നതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ
തമിഴ്നാട്ടിൽന്നത് കൊണ്ടുവരുന്നതാ
ആന്നോ ആഹ് ആഹ് ഈ വഴിയിലെ കച്ചോടക്കാര് എന്തൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവോ സാധനങ്ങള്.
എല്ലാ പച്ചക്കറി അവര് കൊണ്ടൊവും ഉർളം കെഴങ്ങ് ഉള്ളി സവാള എല്ലാം എല്ലാം കൊണ്ടൊവും പിന്നെ കിറ്റായിട്ട് വേണ്ടുന്നവർക്ക് കിറ്റായിട്ട് കൊടുക്കും
കൊടുക്കും അവർടെ കൈയ്യിന്നാന്നോ അന്നേരം പച്ചക്കറികളെല്ലാം വാങ്ങിക്കിന്നേ.
അവർടെ കയ്യിൽന്നാ വീഴും കൊറച്ചൊക്കെ അവർടെന്ന് മേടിക്കും പിന്നെ പുറത്തോട്ട് പോവാന്നെങ്കിൽ- അല്ലാതെ മേടിക്കും.
ആഹ് മേടിക്കും. ഏഹ് അന്നേരം മീനൊക്കെ കൊറവായണ്ടാന്ന് ഇന്ന് കൊഞ്ച് വാങ്ങിച്ചേ?
ആഹ് മീന് ഇന്നല മുതല് ട്രോളിങ് അല്ലിയോ- ആഹ് ഞാനൊന്നുല്ല മീൻ വല്ല്യേ പാടാ കിട്ടാന്- അതുകൊണ്ട് കൊഞ്ച് കഴിച്ച് രണ്ടു ദിവസം അങ്ങനെ പിന്നെ മീൻ കിട്ടിയില്ലെങ്കി- ചിക്കനോ അങ്ങന വല്ലോം മേടിക്കാം-
മേടിക്കാം ആഹാ അന്നേരം മൊട്ടയൊന്നും അങ്ങനെ എടുക്കാറില്ലയോ?
മൊട്ട മൊട്ട എടുക്കും അല്ലേൽ മൊ മുട്ട ഗ്യാസൊക്കെയ.
ആന്നോ ആഹ് ആഹ് ആഹ്- ആഹ് പിന്നെ വെറെന്തുണ്ട് വിശേഷം?
വേറെ ഇനി നിന്റെ വിശേഷങ്ങളെന്തൊക്കെയാ?
ആഹ് ഞാൻ എനിക്കിന്നൊരു തുണി എടുക്കാനായിട്ട് പോകണമായിരുന്നേ-
എന്തു പറ്റി?
ഏഹ് എന്റെ ഒരു കൂട്ടാരീടെ കല്യാണം വരുന്നുണ്ട്. ഈ മാസവേ അങ്ങന അന്നേരം- എഹ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും അല്ലാതെ കല്യാണത്തിന് ഇടാനായിട്ടൊക്കെ ഒന്ന് തുണിയെടു ക്കാന് പോണമായിരുന്നു.
ആഹ്-
പോയി രണ്ടൂന്നെണ്ണോക്കെ നോക്കി ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് എന്റെ കൂടെ വേറെ കൂട്ടുകാരിയും കൂടി വരാന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നേ-
അതേയോ?
ആഹ് അന്നരം രണ്ടുപേരൂടി- ചേർന്നിട്ടുള്ള എന്തെങ്കിലൊക്കെ വാങ്ങിക്കാന്ന് വച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് ആഹ് ഇന്ന് ക്ലാസിന് പോയ വഴിക്ക് ഞാൻ നോക്കി വെച്ചു. നമുക്ക് കടേല് കടേല് ചെന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങാലോന്ന് വെച്ചിട്ടേ-
അതെയോ?
നോക്കി വെച്ചു ഇനി എന്റെ കൂടെള്ള കൂട്ടുകാരി അടുത്താഴ്ചയേ വരുത്തുള്ളൂ.
അയ്യോ-
ആഹ് കൂട്ടുകാരിക്ക് പരീക്ഷ നടന്നോണ്ടിരിക്കുവ.
ആഹ്-
ആഹ് അന്നേരം പരീക്ഷേടെ എടയ്ക്ക് ഇങ്ങനെ വരുമ്പഴെത്തേക്ക് അത് പാടല്ലേ അന്നേരം പരീക്ഷക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാന്നുള്ള രീതിക്കായിരുന്നു.
അന്നേരം മനസ്സമാധാനത്ത് വരാവല്ലോ?
ആഹ് മനസമാധാനത്തെ വരാം ഈ മാസം അവസാനേ ഒള്ളൂ കല്യാണം സമയൊണ്ട് നമുക്ക്-
സമയുണ്ട് ആഹ് ആഹ് -
ആഹ് എങ്കിലും പിന്നെ നമ്മള് കൊടുക്കുമ്പോഴത്തേക്ക് കാര്യമായിട്ട് എന്തേലും കൊടുക്കണ്ടായോ എന്ന് വെച്ചിട്ടേ-
അതെയോ ആഹ്?
ആണോ നാട്ടില് അടുത്തുള്ള കൂട്ടുകാരിയ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചയാ-
സ്കൂളിൽ പഠിച്ചതെ-
ആഹ് അന്നേരം കല്യാണമായിട്ട്, സന്തോഷപൂർവം നമ്മുടെ ഒരു സ്നേഹം എന്തെങ്കിലും കൊടുക്കണ്ടേ
കൊടുക്കണം. അത് രണ്ടു ദിവസത്തെ പരിപാടിയാണല്ലോ രണ്ടു ദിവസത്തെ പരിപാടി കാണുവല്ലോ അവിടെ
തലേന്ന്, തലേന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെയാണല്ലോ, തലേന്നത്തെ ഇങ്ങനെ പണ്ടത്തെ കൂട്ട് ട്ടുള്ള രീതിക്കുള്ള പരിപാടികളൊന്നുമില്ല
ഇല്ല ഇല്ല
ആഹ് കല്യാണം അങ്ങ് നല്ലോണ്ണം അങ് നടത്തുമ്പോഴത്തേക്ക്ന്നെ സത്യത്തിൽ അതൊരു അധിക ചെലവന്നാണ്.
അതു തന്നെ
ആഹ് നമ്മളിങ്ങനെ വെറുതെ കൊടുക്കാന്നല്ലാതെ, പിന്നെ ഇഷ്ടംപോലെ അധികവും വരും.
അധികം വരും.
ആ വെറുതെടുത്ത് കളയൊക്കെ വേണ്ടേ. കാരണം ഒരുവിധപ്പെട്ട വരെല്ലാരും കല്യാണത്തിന് വരാനായിട്ടിരിക്കുന്നവരാണെങ്കിലേ
അതെ
ആഹ് അന്നേരം ഇപ്പൊ ഈ പരിസരങ്ങളിലൊന്നും അങ്ങനെ തലേന്നൊന്നും, അങ്ങനെ പരിപാടി വെക്കാറില്ല.
എങ്ങുമില്ല. ഞാനും
ആ വെക്കുന്നിടോം ഉണ്ട്.
ആഹ്
ആ അവിടൊക്കെ എങ്ങനെയാ, തലേന്നൊക്കെ പരിപാടികൾ ഉണ്ടോ
ഇവിടെ ഇവിടെ ഇല്ല ഇപ്പോഴത്തെ മിക്കവാറും അവിടൊന്നും തലേന്നില്ല. പിന്നെ ചിലടത്ത് ഞാനിപ്പോ ഒരു മൂന്നാലഞ്ച് മാസത്തിന്റെ ഇടയ്ക്ക് ഒരിടത്ത്, അത് ഞങ്ങളുടെ ഒരു ബന്ധുവാ
ആഹ്
ഇവിടെ മാത്രമേ തലേന്നത്തെ പരിപാടിക്ക് പോകലുള്ളൂ ബാക്കി.. ക്കി എല്ലാം കല്യാണങ്ങൾക്കാ ഇപ്പം പോകുന്നത്.
ആഹ് ഇപ്പൊ എല്ലാരും കല്യാണങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അങ്ങനെ അങ്ങ് ചെയ്യുന്നതെ.
അതാ നല്ലത്.
ആ അതാ നല്ലതും. വെറുതെ ഒരു അധിക ചെലവല്ലേ ഇതൊക്കെ വെറുതെ
അതെ
ആഹ് അന്നേരം കല്യാണം, എന്തായാലും കല്യാണത്തിന് ചെലവാ. അന്നേരം പിന്നെ ഇരട്ടി ചെലവാക്കി ക്കി വെക്കണ്ടാലോന്ന് വെച്ചിട്ടായിരിക്കും.
അത് ശരിയാ
ആഹ് ഒന്നോർത്താൽ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ലളിതമാക്കുന്നതാ നല്ലത്.
അതെ
ആ പിന്നീടതൊരു ബാധ്യതയല്ലേ. ഈ കടങ്ങളും ഇടങ്ങളും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ തീർക്ക ക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ബാധ്യതയല്ലേ.
അതെ അതെ
ഉം എന്നാലും ചിലടുത്തുണ്ട്. ചെല നാട്ടുകളില് ഇങ്ങനെ ചെയ്യുന്നുണ്ട് തലേന്നും അതിന്റെ തലേന്നൊക്കെ വലിയ പരിപാടികളൊക്കെ ആയിട്ട്. എല്ലാരുടെ ഒക്കെ ഒരു സന്തോഷം എല്ലയോ
അത് ശരിയാണ് പിന്നേ കൂട്ടുകാരികളെ, കൂട്ടുകാരികളെ എല്ലാം കാണാവല്ലോ പോകുമ്പം.
ആ കല്യാണങ്ങക്ക് പോകുമ്പം കാണാം ഇനി ആരൊക്കെ വരുന്നേ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കണ്ടറിയാം. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ച് നാളായില്ല്യോ നമ്മള്.
അതേയോ.
ആ എന്നാ ഞാൻ വിളിയ്ക്കുന്നുണ്ട് കെട്ടോ വിളിയ്ക്കുന്നുണ്ട്.
ആ ശരി ശരി ആയിക്കോട്ടെ
യാ ശരി എന്നാ ശരി